ലോ ആ കേൽക്കാവോ?
കേൽക്കാ
ആ വേറെന്ത് നിങ്ങളട്ത്ത് തോട് പുഴ ആറ് അങ്ങനത്തോ ന്നുല്ല?
ആ ഇണ്ടല്ലോ. പൊഴണ്ട് ഓ പൊഴണ്ട് തോട്ണ്ട്
ആ അപ്പൊ യും ഹ് അപ്പൊ ഇവ നിങ്ങള് മഴ പെയ്യുമ്പോ വേറെ ബുദ്ധിമുട്ടൊന്നുല്ല?
ഇല്ല ഇല്ല അങ്ങനെയൊന്നുല്ല ആ
അല്ലെ അങ്ങോട്ടൊക്കെ ഒരുപാട് ഈ ന്യൂസുകളൊക്കെ കേൾക്കുന്നുന്നത് കൊണ്ട്
ആ ഇല്ല ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുല്ല
മലയൊക്കെ ഉണ്ടോ അടുത്ത
അടുത്ത് ആ ഉണ്ട് മലുണ്ട്
ആ ആഹ് ആ നല്ല ഭംഗിയ ആയിരിക്കും ല്ലേ
ഓ പിള്ള പാറൊക്കെ ആയിട്ടുള്ള
ആഹ് ആഹ് ആഹ ആം മഴ സമയത്ത് വേറെ ബുദ്ധിമുട്ടൊന്നുമല്ലല്ലേ
ഇല്ലല്ല മയ മയനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല
ആഹ ആാ ആ വെയിലായിരുന്നപ്പ എങ്ങനെ ഉണ്ടായിരുന്നു ആ് കററ് പോക്ക് അത് പിന്നെ മഴ മാനത്ത് കാണുമ്പോ
ഉം അതാള്ളൂ
ആ വേറെ കൊഴപ്പൊന്നുമല്ല അത് ഇന്നലെ ആ വേറെ ആ രൂപം പറഞ്ഞായിരുന്നു ഇതുപോലൊയിരുന്നു മഴയ കാണുമ്പോഴത്തേക്ക് കറണ്ട് പോക്കാണ്
ആഹ മഴ അങ്ങങ്ന്നങ്ങ് തൊടങ്ങുമ്പോഴത്തേക്ക ഇത് ഇവിടെനാഗോഡും
ഓടുഹ്? ആഹ
നിങൾ ഉച്ചകി എന്നാണ്ടാക്കിയെ
ആഹ
ഇപ്പ കൈക്കൻ എന്നാണ്ടാക്കിയെ
ഉച്ചക്ക് മീൻ പച്ചക്കറി കാക്ബേജ് ഉണ്ടായിന്ന് കായാബേജ ആക്കി പിന്നെ മീൻ ഉണ്ടായിരുന്നു മീന്റെ കറിയും ആക്കി ചോറ് വെച്ച് എല്ലായി അതാര് കഴിക്കുന്ന എല്ലാം കഴിഞ്ഞു ആര് കഴിക്കുന്നു ഇതാരും കഴിക്കില്ല എല്ലാവർക്കും രാവിലെ ഫുഡിന്റെ ബാക്കിട്ട് അത് കഴിക്കൂ
രാവിലെ എന്തേനും
രാവിലെ ഇടിയപ്പോ ആരുന്നു നൂൽപുട്ട് നൂ ഇതില്ലേ അതായിരുന്നു അതും ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പൊ അത് അത് കഴിച്ചു അതിന്റെ ബാക്കി കുറച്ചുണ്ട് ഞാനും മിക്കവാറും അത് തന്നെ കഴിക്ക
ഉം ഉ ആ അല്ല ചോറ് ആ കുട്ടികള് വൈകുന്നേരം സ്കൂളിട്ട് വന്നാ ചോറ് കഴിക്കവാ
കഴിക്കൂല നല്ല വിശപ്പുണ്ടെങ്കി മാത്രം മോന് കൊറ വ വെച്ച് കൊടുങ്കി കഴിക്കില്ല അവര് വന്ന ചോദിക്കുന്നത് ഉമ്മ എന്ത ചെല്ല് ഞാൻ പറയാ ചോറ് ചോറ മീൻകറിയും അതന്നെ സ്പെഷ്യല് അപ്പന അതൊന്ന വേണ്ട എന്ത് സ്നാക്സ് ബേക്കറി ഞൻാങ്ങിച്ചു വയ്ക്കും മോനില്ല സ്ന അ ബ എനി വ വ ഒരു മാസത്തേക്ക് കണക്കാക്കി ഞാൻ വങ്ങിച്ചച്ച് വയ്ക്കും ഇവരി ഇതൊരു പത്ത്ു ദിവസം ആവുമ്പഴത്തേക്കും അത്വര് തിന്ന് തീർക്കും
പത്തസ്ണ്ടിട്ടന്നണ്ടാ
ആ ഞാന എന്നിട്ട് അതിനന് അതങ്ങ അെ ഞാാന എടുത്ത് ഓരോ ദിവസം ഓരോ സ്ഥലത്ത മാറ്റി ഒളിപ്പിച്ച് വെക്കും കാരണം ഇവര് എന്നും ഫുള്ള് ഇതാക്കി കളയും ഇള ഞാൻ ഇളയാള് ഒന്നും കഴിക്കില്ല രാവിലെ അംഗൻവാടി പോകുന്ന സമയത്ത് അവിടുന്ന് ഫുഡ് ഉള്ളത കൊണ്ട് ഇവിടുന്ന് ഒന്നും കഴിക്ക കഴിക്കത്തില്ല കഴിക്കത്താ പോയി അങ്ങനെ പോയി പോയി പോയി ഈ സ്കൂളിൽ പോകുമ്പോഴ ഒന്നും കഴിക്കത്തില്ല ഞാൻ എന്താക്കിയ ഒരു ഒരു ഇതില് ബൂസ്റ്റ് വാങ്ങിച്ചിട്ട് ഒളിപ്പിച്ച് വെച്ച് പാൽ പാലും കുടിക്കുന്നില്ല. പാല് കുടിക്കുന്നുണ്ടായിനി പാലും കുടിക്കുന്നില്ല. അങ്ങനെ ബൂസ്റ്ററ്റ്ട്ട് കൊടുക്കാ എന്നിട്ട് ഒളിപ്ച്ച് വെച്ചു എന്റെ മക്കള് വന്നിട്ട് ഫുള് കിച്ചൺ ഫുള് ഞാൻ ചോയ് എന്ത് അത് ബൂസ്റ്റ് എവിടെ ഇരിക്കുന്നെ എന്തിനെ പാൽലിട്ട് കുടിക്കാനല്ല തട്ടി തിന്നാൻ അഹ് ഞാൻ എവിടെ എല്ലാം ഒളിപ്പിച്ചു എന്റെ തുണിടടി കൊണ്ട്ന്നൊൽപ്പിച്ചിട്ട് വെക്കും ഇന്ന് വെ
ചെറിയ കുട്ടിയളാ ന്നിട്ടാ ഇങ്ങനെ.
ചെറിയ കുട്ടിയൾ ഒരാള് മൂത്താള് ഏഴി പഠിക്കുന്നെ രണ്ടാമത്തെ മോള് രണ്ടില് പഠി പിന്നെ മൂന്നാമത്തെ ആള് എൽ കെ ജി ല് ആ എൽ രും ഹ് അപ്പൊ അതുകൊണ്ടില്ലേ എവ് വിടെ വെക്ക്ന്ന് ഞാൻ ഇന്ന് വെക്കുന്ന സ്ഥലത്തല്ല നാളെ വെക്കുന്നത്. കാരണം അവരിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് സ്കൂള് വിട്ട് വരുമ്പോര് കണ്ടു പിടിക്കും. ഒരു മാസത്തേക്ക് കണക്കാക്കി ഒരു ട്ടിന്ന് വാങ്ങിക്കുന്നത് ഇപ്പൊ ഈ ഒരു മാസം ഞാൻ രണ്ടാമത്തെ ട്ടിന്നാണ് വാങ്ങിക്കുന്നത്. ഞാൻ ഇനി നിങ്ങള് ത ട്ടിയിട്ട് തിന്ന് കൈഞ്ഞാ ഞാൻ അടുത്ത പ്രാവശ്യം ന്ക്ക് ബൂസ്റ്റ് തരുന്നത് നിർത്തൊന്ന് പറഞ്ഞു.
പ.. ഹ്മ് ബൂസ്റ്റ് കുടികേക്കുലേ.
ആ.. ബൂസ്റ്റ്‌ കുടിക്കും മോന് ചായ മസ്റ്റാണ്. പക്ഷെ ബൂസ്റ്റ് തട്ടിയിട്ട് തിന്നും എന്നിട്ട് പറയുന്നത് അവർക്കൊക്കെ ബൂസ് പാലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീ പാല് കുടി. ആഹ് എനിക്ക് അങ്ങനെ വേണ്ട എനിക്ക് കൊറച്ച് കയ്ൽ തട്ടിട്ട് തന്ന മ മറ്റവരു രണ്ടേര് ചായ കുടിക്കും. ല അപ്പൊ പാല് കുടിക്കുവായിരുന്നു പക്ഷെ പാൽലെന്തോ.. ഇതായിൻ തോന്നുന്നു ഇപ്പൊ. പാല് കുടിക്കുന്നില്ല പാല് കാണുമ്പഴേ വേണ്ട അപ്പൊ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോ ഒരിച്ചിരി അര ഗ്ലാസ് കുടിക്കും. രാവിലെ ഒന്നും കഴിക്കത്തില്ല അപ്പ നമ്മൾ ഒന്നും കഴിക്കാതെ പോകുമ്പോ നമുക്കൊരു വെശ് മല്ലേ മക്കളൊന്നും കഴിക്കാതെ പോകുന്ന ആ.. ആഹ് അഅംഗൻവാടിന്ന് കഴിക്കുായിരുന്നു ഇ പ്പൊ സ്കൂളിൽ ചേർത്ത് ഇപ്പൊ എൽ കെ ജിയിലാണ് ആള് അങ്കൻവാടിന്ന് നല്ല. രീതിൽ ഫുഡ് കഴിക്കുവമായിരുന്നു അൻവാടിന്ന് പാല് കുടിക്കാൻ തൊടങ്ങിയതിന് ശേഷാണ് പാല് ഇവിടന്ന് അങ്ങനെ കുടിക്കാത്തത്.
അല്ലെങ്കിലും നമ്മള് വീട്ടിന്ന്ണ്ടാക്കുന്ന പാലും ഇവല് സ് സ്കൂൾന്ന് കൊടുക്കുന്ന പാലും വ്യത്യാസ
വ്യത്യാസം ആ അപ്പൊ അതിനു ശേഷം ആ ആ അതിനു ശേ ഷം അത്‌ കുടിക്കുന്നില്ല പാല് അങ്ങനെ ഞാനിവിട്ന്ന് ബൂസ് ട്ട് കൊടുക്കുമ്പോഴേത്തേക്കും കുടിക്കട്ടന്ന് പറഞ്ഞ് ബൂസ്റ്റ് വേടിച്ചിട്ട് ബൂസ്റ്റിട്ട് കൊടുത്തത്.
ആ.. ആഹ്.
ഇപ്പ ബൂസ്റ്റ് വാങ്ങിച്ച് കൊടുത്തപ്പോഴത്തേക്ക്ആഹ് ഇപ്പൊ കുടി ന്നുണ്ട് എന്നാലും ചോയ്ക്കും വൈകിട്ടാകുമ്പോ എവിട ഉമ്മ വെച്ചേക്കുന്നത്. എന്നിട്ട് ഹ് ഞാന് എന്താക്കു ഇവരെ ഞാന് കി കിച്ചൻ ഡോറ് ക്ലോസയ്ത് ഞാൻ ബൂസ്റ്റ് എടുക്കും അപ്പോയ് ഇവര് ഏതെങ് എടേൽ കൂടെ നോക്കും ഒളി എന്നിട്ട് അവിടെന്ന് എ
ഹ്മ് എത്ര മക്കളെ കണ്ണട്ടിക്കാൻ കഴിയ്ണില്ലലെ.
എവ്വ്ടെ വെച്ചെങ്കിലും ഞാൻ ചോയിക്കു നിങ്ങളെന്ത മണം പിടിച്ചു വന്നതാ എവിടെ വെച്ചെങ്കിലും. ഹ്.. നിങ്ങളത് കണ്ട്പിടിച്ചിരിക്കും.
ഹ് ആ.. ഹ്.
ആരെങ്കിലും പിന്നെ ഗെസ്റ്റ് ആങ്ങണം വന്നെങ്കി പിന്നെ പിന്നെ പറയണ്ട ആ ബേക്കറി. തീരുവോളം അവര് അവര് കൊണ്ടുവന്ന സാധനം തീരുവോലം അവര് ഇതിയില്ല ഇത് മോന് സ്നാക്സ് കൊടുത്തു വിടണ്ട വ് ഞാൻ പറഞ്ഞ്. വിടൂല ഏഴാം ക്ലാസ് ഇനിം സ്നാക്സ് തന്ന് വിട്ടാ പാടല്ലേ ന്ന് പറഞ്ഞുഞാന്. ഞാൻ സ്നാക്സ് തരൂല. സ്നാക്സ് എനിക്ക് തരണ്ട ഉമ്മ അവർക്ക് കൊടുക്കുന്ന എനിക്ക് വീട്ടിൽ വെച്ച് തിന്നാൻ തന്നു ഞാപറഞ്ഞു ആഹ് സ്നാക്സ് കൊടുക്കണ്ട അവർക്ക് അപ്പൊ ഞാന ന്താക്കും ഇവർക്ക് രാവിലെ സ്നാ ക്സ്‌ വെക്കുമ്പോ ഇവന്റെ കയ്യില് രണ്ട് കൊടുക്കും അപ്പൊ വെൻ എന്റെട്ത്ത് പറയ്ന്ന് മ്മ രണ്ട് എന്തിന് തന്നത് അവർക്ക് ഇത്രേ കൊടുക്കുമ്പോ എനിക്ക് രണ്ടാ തര്ന്നത് അപ്പൊ ഞാമന് അപ്പ പിന്നെ ഒരു പാക്കറ്റ് പൊട്ടിച്ചാ മൂന്നു പേർക്ക് തരാന്നല്ലേ ഉള്ളു അ രണ്ട് രണ്ടെന്തിനാ എനിക്ക് തരുന്നേ എനിക്ക് അത്ര തന്നെ തര്ണ വീട്ടിന്ന് കഴിക്കാന്നുംന്ന്
ഇവിടെ അങ്ങെൻ തന്നെ ബേക്കറീക്കെ ഒറ്റ ദിവസൊക്കെ ഇണ്ടാവും രണ്ട് ദിവസത്തേക്കൊന്നുല്ല
ഉല്ല.. അഹ്..
ഇൻ ഓഡിബിൾ
അതാണ്, അതാണോര് വെഷമം പിന്നെ നമ്മള് സ്നാക് വാങ്ങിച് വെക്കും, ഞാന് ഞാൻ ബേക്കറിന്ന് ഡയറക്റ്റ് എന്റെ ഉമ്മാടെ പിന്ന മ് അനിയത്തീടെ ഹസ്ബൻഡറ് ബേക്കറിൽ വണ്ടി ഓടാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ആമ്പം നമ്മള് കടയിൽ കൊടുക്കുന്ന റേറ്റിന് കിട്ടും. അപ്പം ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ക്കെ വാങ്ങിച് കഴിഞ്ഞാൽ ഒരുപാട് സ്നാക്സ് കാണും, ഒരു വലിയരു കവർ നറ്ച്ച് കുറേ കാണും അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് വെക്കും, ആ ഞാൻ പറയും ഞാൻ പറയും ഇങ്ങനെ ഈ എരിയുള്ള ടൈപ്പ് വേണ്ട പുള്ളെർക്ക് കഴിക്കത്തക്ക രീതിയിൽ ഈ തക്കാളി മുറ്ക്ക് പിന്നെ അങ്ങനത്തെ കൊറെ റ്റംസ് ണ്ടല്ലോ എരിയുള്ളതല്ല പുള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഈ ചീറ്റോസ് പോലത്തത് അങ്ങനത്തെ ഐറ്റംസ് ബിസ്കറ്റ് ഐറ്റംസൊ ക്കെ കൊറേണ്ട് അപ്പം ഞാൻ പറയും അങ്ങൻത്തെ ഐറ്റംസ് ഈ ഹോൾസെയിൽ റേറ്റിന് അവർ കൊടുക്കുന്ന റേറ്റിന് തരാൻ പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വരും. എവെടാ, ഇവിടാ വാങ്ങിച്ചു പൊട്ടിക്കുന്ന മാത്രഎനിക്ക് ഓർമ്മ കാണുള്ളൂ ഹ് ഹ് ഹ് കൊണ്ട് എവിടെ ഒളി പ്പിച്ച് വെച്ന്റെ അവര്, അതിനെ എടുത്തോണ്ട് പോവും. എന്നിട്ട് ഞാന് ലാസ്റ്റ് ഞാൻ ഇവിട്ന്ന് ബിസ്ക്കറ്റ് വാങ്ങിച്ചായിരിക്കും കൊടുക്കുന്നത്, ഒരു മാസത്തേക്ക് കണക്കാക്കി വാങ്ങിക്കുന്നത്.
ഹ് ഹ് ഹ് അധികം ബേക്കറി കൊട് ത്താലോല്, ഫുഡോന്നും കഴിക്കൂല
ആ ബേക്കറി കൊട്ക്കണ്ട ഇതിപ്പ സ്കൂളില് നമുക്ക് മസ്റ്റാണ് നമുക്ക് കൊടുത്ത് വിട്ടേ പറ്റുള്ളൂ, അപ്പം ഞാന് അ മസ്‌ റ്റാണ് അപ്പ ഞാൻ വിചാരിക്കുമ്പോ ഇന്ന് പാവല്ലേ എപ്പഴും ബേക്കറിന്നെ കൊടുത്തുൊണ്ടല്ലേ ഫ്രൂട്ട്സ് കൊടുക്കാ. ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ടന്ന് വെക്കും സ്കൂള് വിട്ട് വന്ന് കിരണ ഫ്രൂട്ട്സിനെ തിന്ന്ർക്ക്‌ന്ന നാളെയക്കന്ന് പറഞ് അവര് വെക്കൂല അവർക്ക് ഫ്രൂ ഹ് ഹ് ഹ് നാളേക്ക് തോന്നെ അവര് നമ്മള് ഈ എന്റെട്ത്ത് എന്റെ മോള് പറയും ഉമ്മാ ഫുൾ ക്ലാസിലെ പുള്ളെര് വെററ്റി ഫ്രൂട്ട് കൊണ്ടുവരുന്ന അതുകൊണ്ട് അപ്പ ഞാൻ പറയെ ഇതേപോലെ വെററ്റീസ് സാദ വേണോന്ന് പറ്ഞാ ഇന്ന് വാങ്ങിച്ച് വൈകിട്ട് എവിടെ മാറ്റി വെച്ചാലും. ഫസ്റ്റ് വരും എവിടെയെങ്കിലും ഏതെങ്കിലും കവറ്കൾ കെടക്കുന്നുണ്ടോന്ന് നോക്കും ഇന്ന് ഉമ്മ സാധ അതിനെ മനസില്ലേ ഇനി ഇന്നും ഒരു പ്പം ചേലപ്പോ വാപ്പായുംകൂടെ വന്നട്ട് ചെറീ ചെറീ ഈ ജൂസാണ് വാപ്പ കുടിച്ചോണ്ട് വന്നാണെങ്കിൽ ഞാൻവ്ടെ ണ്ടോന്ന് പറഞ്ഞുകോണ്ട് എനിക്കോരു കുപ്പി വാങിച്ചോ ണ്ട് തരും. അപ്പൊ പറയും അപ്പം അ പ്പൊ ആ കുടിച്ച കുപ്പിയുടെ ഇതാണ് കിടന്ന് ആ ഉമ്മ ഇന്ന് ജ്യൂസ് കുടിച് ഞങ്ങക്ക് തരാ അതുമ്മ കുടിച്.
ഹ് ഹ് ഹ്
ജ്യൂസ് കുടിച്ചാണ്ട് ബലെ എന്തൊരു സാധനം കിട്ടാലും എളെ എന്തൊരു സാധനം കിട്ടിയാലും ഞാൻ അവർക്ക് കൊടുക്കും അവ കൊടുക്കുമ്പോ കൊട് ത്തിട്ട് നമ്മളിങ്ങെനേ വെക്കുന്ന സമയത്ത് എന്റെ മോൾ എളെ മോള് വന്ന് തട്ടി പറിച്ട്ട് ഉമ്മ തിന്നണ്ട ഉമ്മ തിന്നണ്ട യാതൊരാവിശ്യില്ല ഞാൻ അതങ്ങ് മേടിച്ചട് അങ്ങ് പോകും ഹ് ഹ്, ഞാൻ പറയും ആ കൊള്ളാം ഒന്നും വേണ്ടനി. ന്നിട്ട് മേടിച്ചോണ്ട് അങ്ങ് പോകും ഹ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
അടിയോടടി ആയി ഞാൻ എന്റെ മോളും അടി കൂടും. ഞാൻ എൻ്റെ മോളും അട്ടികൂടും. നല്ല രസാണ്.
മിസ് ചെയ്യുന്ന എപ്പോ ഇവര് സ്കൂളിൽ പോകുമ്പോ ഇവിടെ ഇങ്ങനെ ഞാൻ, രണ്ട് സാറ്റർഡേ സണ്ടേയും കഴിഞ്ഞ് ഇവര് മൺഡേ സ്കൂളിൽ പോകുമ്പോൾ മനസ്സിൽ ചെറിയ വിശപ്പ് കൊണ്ടാക്കിട്ട് വന്ന് കേയറുമ്പോഴ അപ്പൊ ഉമ്മ പറയും, നീ കൊണ്ടാക്കേണ്ടേരുന്നല്ലോ നീ ഇവിടെ തന്നെ ഇരുത്തിയിരന്നാ മതിയെന്ന്. ഞാൻ ഉമ്മായെ വിളിച്ചിട്ട് പറയും ഉമ്മ, പോയിമ്മ ഭയങ്കര വിഷമാ പറഞ്ഞ് നീ വിടണ്ടരുന്നല്ല നിനക്കിവിടെ തന്നെ ഇരിക്ക പോലെന്നോ മക്കളെ ആ സ്കൂൾ ഇല്ലാത്ത ദിവസം ഇവിടകിടന്ന് അടി പിടുത് കാണുമ്പോത്തേക്ക് പറയും, പടച്ചോനെ ഒന്ന് സ്കൂൾ ഉണ്ടായിരുന്നാ മതിയായിരുന്നു ശനിയും ഞായറും സ്കൂ
ആ ഓ ന്റെ അമ്മൊ എന്ത് അടിലാ ഇവിടെ അങ്ങനത്തെ ചിലപ്പോ ഞാൻ വടിയൊക്കെ എടുത്തിട്ട് ഓടും. എവടെ ഞാൻ വടിയ എടുക്കുമ്പോഴത്തേക്കെ ഇവര്
ഇപ്പൊ ഞാനിപ്പൊ വടിയെടുത്തിട്ട് അടി കൊടുത്താ ഓടിന്ന ഉമ്മ എന്തിന ഇടപെടുന്ന ഞങ്ങള് തമ്മിലുള്ള വിഷയം ഞങ്ങൾ തീർക്കും. അടികൂടി അവരങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാവും. ഇപ്പൊ ഞാൻ ഒരു മിനിറ്റ് എവിടെങ്കിലും പോയെങ്കില് ഇവിട എനക്ക ഇല്ലെങ്കിൽ എല്ലാരും വിളിച്ചു ചോയ്ക്കും എന്ത് നീയും മക്കളും ഇവിടെ ഇല്ലയിരുന്നന്ന്. കാരണം ഇവിടെ എന്റെ എന്റെയും പുള്ളേരെ ശബ്ദം കണ്ടിട്ടുള്ള എല്ലാർക്കും, എല്ലാർക്കറിയാം അവരോടാ ഇണ്ടെന്നുണ്ടെങ്കിൽ വീട്ടില് യുദ്ധമാണ് അല്ലെങ്കിൽ അറിയാം അവരില്ല എന്നുള്ള കാര്യം.